എന്തൊക്കെയണ്ട് വിശേ ആഹ് കേൾക്ക്ണ്ട് ന്തൊക്കെയുണ്ട് വിശേഷം
സുഖം
ആഹ് എങ്ങനെയണ്ട് കാ കാലാവസ്ഥൊക്കെ എങ്ങനെണ്ട്
നല്ല കാലാവസ്ഥയല്ലേ മൂടി പൊതച്ച് കിടക്കാൻ പറ്റ്ണ
ആഹ് അതാണ്ല്ലേ നല്ല മഴ നല്ല കാലാവസ്തക്കെയാണല്ലോ
കിടക്കാൻ പറ്റുന്ന ഇല്ലാന്നൊള്ളൂ
കിടക്കാൻ പറ്റുന്നില്ലല്ലേ കു
മക്കൾസ്ണ്ട്
ആഹ് അതാണ് ഒന്ന് നമ്മള് കണ്ട് കിടക്കുമ്പോത്തിന്ഉമ്മാ അ ത് തരി ഇമ്മ ഇത് തരിന്ന് പറഞ്ഞ് വിളിക്കാൻ തൊടങ്ങു
കെട് സ്വസ്ഥായിട്ടൊന്ന് കെട്
ഇല്ല കിടക്കാൻ പറ്റുന്നില്ല അതാണ് പിന്നെ എന്താ ചായക്കൊക്കെന്താണ് കുട്ടികളൊക്കെ ഉണ്ടായോണ്ട് ചായ എന്തേലും പലഹാരം എന്തേലും ണ്ടാ
ആഹ് ഉണ്ണ്യപ്പംണ്ടായിരുന്നു
ഏഹ് ഉണ്ണ്യപ്പം ങ്ങള് ണ്ടാക്കിയതാ എങ്ങനെ അരിപ്പൊടിയോണ്ടോ അരി യോണ്ടോ ഉണ്ടാക്കിയെ അരിയോണ്ട് ലേ അരിപ്പൊടി യോ ണ്ടും ണ്ടാക്കും പത്തിന് ന്റിന്റെഉള്ളില് ഉണ്ണിയപ്പത്തിന് മാവ് റെഡി
ആഹ് പക്ഷെ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയത് സക്സസ് ആയില്ല
ഇല്ലലേ ഏഹ് ഞാൻണ്ടാക്കല്ണ്ട് അത് ഞാന്ണ്ടാക്കല്ണ്ട് പ്പത്തിൻറ്റോണ്ട് പെട്ടന്ന്ണ്ടാക്കിയാണ് അ നല്ല അടിപൊളിയായിട്ടുന്നട്ടോ കൊഴപ്പൊന്നുല്ല
ക്ഷെ എന്റെ കൂട്ട്പെയ്ച്ചതാ എന്തസം
കൂട്ട് പെയ്ച്ചതാവും റെഡിവാൻ നല്ല അടിപൊളി സാധാഉണ്ണി അപ്പതിനെ പോലെ ആരെട്ക്ക്‌ണൊക്കെണ്ട്
ആഹ് ഒന്നുടിം ട്രൈ ചെയ്യണവിചാരിച്ചു ക്ഷെ മക്കക്കൊന്നും വല്യ ഇഷ് ട്ടില്ല പിന്നെ രാവിൽത്തെ അരി വെള്ളത്തില്ഇട്ട്ക വേസ്റ്റ്ആക്കണ്ടാവിചാരിച്ച്
മക്കൾക്ക് മധരത്തിനോടൊന്നും വല്ല താല്പര്യല്ലാത്ത ആൾക്കാരാവുലേന്ന് എരൂനോടവുലേ ഇഷ്ട്ടം അപ്പൊ
ആ താല്പര്യം വരപ്പ മുളകും മാങ്ങെ ഉപ്പിനുംമ്പി തിന്ന ചാമ്പയ്ക്ക ഉപ്പിനമ്പിതിന്ന
ആഹ് അത് അത് പെൺകുട്ടിളായാ പിന്നെ അങ്ങനെയാണ് പെൺകു പെണ്ണുങ്ങൾക്ക്ക്ക പ്രത്യേകിച്ച് ഈ ചാമ്പ ക്ക മാങ്ങ അതേപോൽതന്നെ ചെറിയകുട്ടിൾക്കും ഭയങ്കര ഇഷ ടായിരിക്കും ഉം ഇബടെണ്ടേനി ഞങ്ങളോടൊക്കെ ഇവിടെ ഉപ്പിലിട്ടാലൊര് ദിവസംപോലുംവേണ്ട രാവിലെട്ടാ വൈന്നാരവുമ്പോത്തിന് കാലിയാവും അങ്ങനെണ്പ്പം മാങ്ങപ്പഴട്ത്ത് രണ്ട കിലോ മാവ്ട്ടിട്ടുള്ളൂ ഒരു കിലോ ആദ്യട്ട് ഇതേപോൽതന്നെ ഒരു ഒരുവിധം ചെൻച്ച മാങ്ങേണ് നീളത്തില്ള്ള മാ ഒരു കുപ്പി നറച്ച്ണ്ടേനി ആറ് മണിക്കൂറോണ്ട് ആ മാങ്ങ കു പ്പി കാലിയായി അത്രയൊള്ളൂ പിന്നെ അടുത്തയിട്ട് അത്രയൊള്ളു രണ്ട്മാങ്ങ രണ്ട് കിലോന് വാങ്ങിയതാ രണ്ടാള് രണ്ട് വാങ്ങല്ലേ രണ്ട് രണ്ട് കിലോന് വാങ്ങിയതേനി അപ്പൊ ഏഹ്
പോണല്ലോ
ആഹ് ഇപ്പം മാങ്ങക്ക്‌ ആ നൂറ് ആഹ് ഉം ബെല നല്ല കൊറ നാല് കിലോനൊക്കെ നൂറായിട്ട് ഇങ്ങനെ കാണും ആഹ് ഈ മറ്റേ ഇവരൊക്കെ വിക്കന്ന്
ഞാനക്കെകൊട്ന്നിട്ട് ഇതേമാരി അച്ചാറ്ട്ട് വെച്ച് മൊളോ അച്ചാർപൊടിട്ടാണ്ട് വെച്ച് ന്നാപിന്നെ എല്ലാ പ്പം കൂട്ടണ്ട മറ്റേത് ഉപ്പിലിട്ടത്
ഈ അച്ചാറ്ന് അച്ചാർപൊടിന്നെ നിർബന്ധണ്ട വാങ്ങ വാണന്ന് കായപ്പൊടിട്ടാലും കൊഴ എന്തെ പ്രശ്നണ്ടാവോ
പൊടിട്ടേനന്ന ടേസ്റ്റിട്ടൊള്ളു
അച്ചാർ പൊടിട്ടാല അച്ചാറിന്റെ ടെസ്റ്റ്ഉണ്ടാവല്ലോ ഉം ഉം ഇവിടെ അച്ചാർപൊടില്ല കായപ്പൊടിണ്ട് പക്ഷെ ഇൻക്കൊന്ന് അച്ചാർഇടാനുവേണ്ടീട്ട് അതെ ഞാൻചോയ്ച്ചത് ഇട്ടാലനി ചെലോല്കാണാ മൊളകുംപൊടീല് സ്വന്ത അച്ചാറ് ഇടുന്നേ
ആ കൊർച്ച് കാശ്മീരി മൊളകുംപൊടിം ഉപ്പും തേച്ചെക്ക മാങ്ങ അരിഞ്ഞി ട്ട് ചെർതാ ചെറീതാക്കിട്ടര്ഞാണ്ട് ന്നട്ട്പിന്നെ കൊർച്ച് കഴിഞ്ഞിട്ട് നമ്മള് കടകു ഉലുവിയൊക്കെ വറുത്ത്പൊടിച്ച്
ആഹ് ആഹ് അല്ല അങ്ങനെമാങ്ങ കാശ്മീ കാശ്മീരി മുളകിൽ ഇങ്ങനെ ഇതാക്കിവെക്കണം
ആഹ് ഞങ്ങള് ഇവിടെ അങ്ങനെചെയ്യാ ഉപ്പും കാശ്മീരി മുളകുംപൊടികൂടി മാങ്ങ അരിഞ്ഞത് ഇതാക്കിയാണ് കൊച്ച് കൊറച്ചേരവെക്കും ഇല്ല്യ വല്യ വാട്ടലൊന്നും വാട്ടൂല പിന്നെ നല്ലെണ്ണീല് കടുകൊക്കെ വർത്താണ്ട് കട്കും ഉലുവി പൊട്ടിച്ചിടും കായപ്പൊടിടും
കായപൊടിടും അച്ചാർപൊടീടു ലെ ശർക്കര ഇടൂലേ മാങ്ങച്ചാർല്ങ്ങള് ആ നമ്മളവിടെ ശർക്കരൊന്നുടില്ല മധുരം ആ ഇപ്പൊയ്നെല്ലാം അച്ചാറും മധുരം തന്നെണ്ള്ളത് ആഹ് പണ്ടൊക്കേനി എരുള്ള അച്ചാറ് ണ്ടാവ ഇപ്പൊക്കെ മധുരത്തിന്റെ അച്ചാറാണ്ള്ളത്. അപ്പല്ലാം അങ്ങനൻ തന്നെ ആഹ് മധുരുള്ളച്ചാറ ഉപ്പും മറ്റേ ഇതിന്റെ മൊളകച്ചാറ ണ്ട് മൊളകച്ചാറ് അതേപോലെ ആ മുന്തിരിങ്ങൊക്കെ എന്തായിട്ട് മുന്തിരിങ്ങ നമ്മളെ ബിരിയാണിക്ക് ഇട്ണ മുന്തിരിങ്ങന്റെച്ചാറ്
അതൊന്നും വല്ല്യ രസല്ല്യ ല്ലോ ഇൻക്ക് ഇഷ്ടല്ല മുന്തിരി
മുന്തിരിങ്ങന്റെ അച്ചാറ് എൻക്ക് കൊഴ്പ്പൊന്നുല്ലേ ഓരോര്ത്തർക്ക് ഓരോ ഇഷ്ടാണ്. ഇങ്ങക്ക് ഇഷ്ടല്ലേ മുന്തിരിങ്ങച്ച ന്റെ
അതാണന്ന് കണ്ട ഞാനത് വാങ്ങാനന്നെ പോവുല.
ഏഹ് ഇൻക്ക് കർമൂസച്ചാറ് ഇഷ്ടല്ല.
അത് രസാ
അയ്ൻക്ക് ഇഷ്ടല്ലാ
അത് നല്ല ടേസ്റ്റാ ഞാൻ ഫസ്റ്റായിട്ട് ന്റെ നാത്തൂന്റോടെ സൽക്കാരണ്ടായപ്പഴാ ഞാൻ കൂട്ടിയത്.
മധുരട്ടാണ്ടാവും ന്നാ ങ്ങള് വെച്ചത് വെച്ചിട്ട്ണ്ടാവ ല്ലെ.
ആഹ് അങ്ങനെ ആവുമ്പോഴാണ് എല്ലാർക്കും പറ്റ്ണത് അപ്പൊ പിന്നെ
ഇത് മധുരട്ടാണ്ടല്ല വെച്ച നമ്മള് എരൂലാ വെച്ചത് പഷേ ഇൻക്കത് എല്ലാങ്ങത്തെ ഇഷ്ടം പോര ഇതേ പോൽത്തന്റെ നാത്തൂൻ കുണ്ടന്നീനു അച്ചാറ്.
ഹ
ഓളോട് ഇതേപോലെ തന്നെ ഓള് പിന്നെ എല്ലാം അച്ചാറുയ്ട്ട് വരും. ഏ വല്ല്യ രണ്ട് കു പ്യാട്ട് വന്ന് ഓള അമ്മായിമ്മ ഭയങ്കര അച്ചാറ്ടും അപ്പം പിന്നെ അവ്ടുന്ന് ഇങ്ങ ട്ട് വരാന്ന് പർഞ്ഞ അപ്പ അച്ചാറ് കൊടുത്തേക്കും. അതാത് കർമൂ സ അവിടെ വല്യ വല്യ കർമ്മൂസ അതും ഉണ്ട കർമൂസ പഷേ അയ് ന്റെ ഉ അഹ് ആഹ് അതെ ഇങ്ങട്ട് അയ്ന്റെ ഉള്ളിലാക്ക്ണേ. കുരുവൊന്നും വല്ലാ മൂത്ത്ട്ട് പോലും ഉണ്ടാവൂല പഷേ കർമൂസ വല്ല്യ ചക്ക തേങ്ങ പോലെണ്ടാവും. കർമൂസ തേങ്ങന്റെ അതേ വലിപ്പം തേങ്ങനെ കാട്ടി ഇണ്ടാവും ആ ഓരോ കർമുസ ന്നിട്ട് അമ്മളെ സാധാ ഇത് മാത്രല്ല ഇത് മാരിയല്ല. തൊലി മാതിരല്ല അതിങ്ങനെ ഒരു മ
അത് നല്ല അത് പഴുപ്പിച്ചാണ്ട് ജ്യൂസ് പപ്പായാണ് അത് ഇവിടണ്ട് അങ്ങളെ വിട്ടില്ണ്ടത്.
ഇണ്ട് ല്ലെ ആഹ് അ അത് പൈക്കോ അയിനത് ഇൻക്കറീല്ല പൈ ക്കോന്ന് ഇവടെ കുണ്ടോന്നതൊക്കെ നല്ല പ
ഫ്രൂട്ട്സും കടേലൊക്കെ കണ്ടിട്ടില്ലേ സാധാ കർമോസ പ പഴ്ത്ത് തിന്ന്ണ്ലേറെ
ആഹ് ആഹ് ആഹ് അതിമ്മെ ഇങ്ങനെ നടൂ കൂടിങ്ങനെ ഓരോ വര വരകൾള്ള അതെന്നെല്ലേ അവ്ടുള്ളേ
ആഹ് ആഹ്
ആ വര വരകള്ല്ലേ അത് വേണെങ്കിലോ തൊലി ചെത്താനും കയ്യൂല. ഭയങ്കര എടങ്ങേറാണങ്ങ് ആ ക ട്ടിയും ആണ്. ഭയങ്കര എട്ങ്ങേറു ആണ്. ആ തൊലി പുട്ച്ചാനോ അത് എന്തൊരു വൽപ്പം ഉണ്ടാവോ അത് ന്നിട്ട് ഒരു സമയത്തോള് ര് ചാക്ക് നർച്ചു കുണ്ടന്ന്ണ്. ഇതേ പോലെ തന്നെ ഏഹ് കർമൂസ ന്നിട്ട് ഇതേപോലെ തന്നെ ഉ
പഷേ ഞാന് അപ്പൊ അത് എൻക്കിഷ്ടള്ള ആളല്ല ഇപ്പഴേ ഞാ കർമൂസ പഴുത്താലേ കർമ്മൂസ ആ ഉപ്പേരി വെച്ചാലും കറി വെച്ചാലൊക്കെ കൂട്ടുന്നല്ലാണ്ട്
പഴ്ത്ത ഇഷ്ടല്ല.
പഴ്ത്ത ഞാൻ കഴിക്കൂല എൻക്കിഷ്ടല്ല
പൈത്താലെ ഇൻക്ക് ഇഷ്ടം കർമൂസ ന്നാല്
ൻക്ക് അങ്ങനെ ഒരു വിധം ഫ്രൂട്ട്സൊന്നും വല്യ താല്പര്യം ഉള്ള ആളല്ല.
ഉവ്വ് ആഹ് ആഹ് പയങ്ങളിനോട് വല്ല താല്പര്യള്ള ആളാവൂലല്ലേ.
ജൂസ കുടിക്കാന്നല്ലാണ്ട്
ആഹ് ആഹ് അങ്ങനെല്ലേ ഇൻക്ക് പയങ്ങളൊക്കെ എല്ലാ പയൊന്നും ഇഷ്ടല്ല. സപ്പോട്ട ഇൻക്ക് ഭയങ്കര ഇഷ്ടാ. ജ്യൂസാക്കി കുടിച്ചു കുറുങ്ങനായിട്ട് ആ ജ്യൂസില്ലേ അത ഇന്നലെ പിന്നെ എനിക്കത്
പോണ്ട്
ആഹ കാറൊക്കെങ്ങ എ കറ അത്ര വല്യ കറ ഒന്നും ഉണ്ടാവൂല ഐന് പക്ഷെ ചുണ്ടുമേലൊക്കെ ഒരു ഒരു ഒട്ട കിട്ടലാണത് പക്ഷെ ഇനിക്ക് ഭയങ്കര ഇഷ്ട ഇട്ടാട്ടോ ഞാൻ ഏത് കടയിലും ആഹ ഞാൻ ഏത് കടയിൽ പോയാലും പോ പറയാ എനിക്ക് ജൂസ് ഇത് മതി ത് സപ്പോർട്ട്ന്റെ ആഹ ആഹ് അത് മതിന്നാ പറയാ എനിക്ക് അതാ ഇഷ്ടം പിന്നെ ഇന്നോട് ഇങ്ങട്ട് ഉമ്മൊക്കെ പറയും അനക്കൊന്ന് മാറ്റി കുടിച്ചൂടെ എല്ലാത്തിന്റെ ടേസ്റ്റ് അറിയണം ഇത് ഒന്നിന്റെ ടേസ്റ്റ് അറിഞ്ഞ മാത് ത്രം പോരാന്ന് പക്ഷെ ഇനിക്ക് തോന്നുല ഞാൻ ഇവിടന്നൊക്കെ ഇങ്ങനെ വിചാരിരിക്കുട്ടോ മാറ്റി കുടിക്കണംന്ന് പക്ഷെ അവിടെ എത്തിയാൽ ആ ജ്യൂസന്നെ മതി അതാണ്ടാവല്.
ഏ കുട്ട്യാള് എത്രയില?
കുട്ട്യാൾ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലുംആണ്.
ഏഹ് ഹസ്ബൻഡ്
ആ ഹസ് ഇക്കാക്ക പെയിന്റിങ്ന് പോണ് അവിടെ എന്താണ് കുട്ട്യാളൊക്കെ.
കുട്ട്യാള് വലുത് നയൻത്തിൽ മോള് മൂന്നാം ക്ലാസ്സിൽ ചെറുതിന് നാല് വയസ്സ്.
ആഹ് ആഹ് നാല് വയസ് നൈസറിൽ പോയി പോവലുണ്ടോ?
ആഹ അങ്ങനവാടി പോണ്ട്
പോവ്ണ്ട്ല്ലേ ഉപ്പുമാവ് കിട്ടല് ഉണ്ടോ ഇപ്പോ പണ്ടത്തെ മാരി.
ഇല്ല ഇല്ല ഇപ്പൊ അവിടുന്ന്തിന്നാ ഭക്ഷണം അവിടുന്ന് കൊടുക്കല്ലേ
ഓൽക്ക് ഉം ആ എന്തൊക്കെ കൊടുക്കും അവിടെന്ന് ഓൽ.
അവർ ഓരോ ദിവസം ഒരോ തീമാണ്. ഇന്ന്പ്പോ പ്പോ ആ ഇന്ന്പ്പോ മുട്ടണ്. മുട്ട പുഴ്‌ങ്ങിയത് ഇണ്ടാവും അത്‌ തൊലിച്ചു കൊട്ത്ത്ക്ക്ണു ചോറ് ഓലെ ആ വൈകുന്നേരം ഉപ്പ്മാവല്.
ആഹ് ആഹ്.
പിന്നെ രാവിലെന്നെ ആ അമൃതംപൊടിന്റെ ഉ ഇത് ലഡുണ്ട് അമൃതംപൊടി കൊണ്ട് ലഡുണ്ടാക്കി കൊട്
ഏഹ് അമൃതപ്പൊടിയോണ്ട് ലഡു ഉണ്ടാക്കിയാ രസം ഉണ്ടാവോ
ആഹ് പാൽ ഇണ്ടാവും
അതെങ്ങനെയാണവോ ഉണ്ടാക്കിയത് രസണ്ടവൊ എങ്ങനെയാണ് അവോ ഉണ്ടാക്ക ൽ ഇൻക്കറിയില്ല ഇൻക്ക് അമൃതപൊടി പച്ചക്ക് തിന്ന്ണത് ഭയങ്കര ഇഷ്ട അല്ലാതെ അതുകൊണ്ട്. അതുകൊണ്ട് പൂരം വറക്ക്ണതും ഇഷ്ടാണ് നല്ല ആഹ്.
പുട്ട് അത് ദോഷഇട്ടാലൊന്നും പറ്റില്ല.
ഇല്ലിപ്പോ അത്‌ വേ അതിന്റെ ചൊയ ഇൻക്ക് ഇഷ്ടാണ് പച്ചക്ക് ഇഷ്ടാണ് പക്ഷെ അത് വേവിച്ച് കഴിഞ്ഞാ വേറൊരു ചൊയയാണ്. അങ്ങനേണ്. ഞാനൊക്കെ ഇനിക്ക് ഒക്കെ പതിനെട്ട് വയസ്സിന് തായെ ആയ സമയത്ത്. ഇൻക്ക് ഇതേപോലെ തന്നെ നൈസറീന്ന് കിട്ടിന്ന് ശർക്കരയും അതേപോലെ തന്നെ. അങ്ങനെ മുത്താറിം കൂടി അങ്ങനത്തൊക്കെ കിട്ടീനി ഇനിക്ക്.
അവിടെ അങ്ങനത്തൊക്കെ കിട്ടലുണ്ടോ?
അവിടെ ആ കൗമാര പ്രായകുട്ട്യാക്ക് കിട്ടും.
കിട്ടൽ ഇണ്ടല്ലേ ഇതേപോലെ തന്നെ ഇപ്പോഴും അതെന്നെയാണോ മുത്താറിയും ശർക്കരയും.
അല്ല ഇപ്പൊ നുറുക്ക് ഗോതമ്പം കടല.
ആ കടല അല്ലേ അപ്പൊ പ്രസവ് വയറ്റിലുള്ള പെണ്ണുൾക്കും അതന്നെല്ലേ കിട്ട നുർക്കും കടലിയും അതെന്നെല്ലെ കി
ആഹ ആ ചെറുപയറ് അല്ലെക്കിൽ രാഗി. വെളിച്ചെണ്ണയൊന്നുഇല്ല ഇവിടെ.
ഏഹ് വെളിച്ചെണ്ണൊക്കെ ഉണ്ടായിനല്ലോ ഒരു സമയത്ത്.
ഇന്റെ ഇന്റെ നാട്ടിലൊക്കെ അങ്ങനെണ്ട് വെളിച്ചെണ്ണ. ഒരു കിലോന്റെ മറ്റേ നെൽക്കടല.
കടല അതന്നെയാണ് അങ്ങനത്തെ കടല ആ രാഗി. ചക്കര പിന്നെ അതേപോലെ തന്നെ മമ്പയർ ർ മറ്റേനമ്മൾ ആ അങ്ങനത്തൊക്കെ കിട്ടൽ ധാന്യങ്ങളൊക്കെ കിട്ടലുണ്ട് പക്ഷെ. ഇപ്പം ഏ അങ്ങനെ അധികം കിട്ടലില്ല എന്നാ തോന്നണത് ആദ്യത്തെ പോലെന്നും അങ്ങനെ. കിട്ടലില്ലന്ന് തോന്നണത് ലെ
ആഹ്
ഉം ഇപ്പം ഇപ്പളാണ് ശെരിക്കും ഓരോന്ന് പുരോഗമിച്ചു വന്നത് ഇനിതെന്നാണോവോ പുരോഗമിക്കാ വല്ല്യാ വേറെന്ന്. നല്ല വെലപ്പെട്പ്പുള്ള സാധനോക്കെ എന്നാണാവോ കിട്ട.
ആ ഹറീല.
ആഅ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇന്നാ ആയിക്കോട്ടെന്നല്.
ശരിന്നാല്.
ആ ന്നാ ഓക്കെ ശെരിട്ടോ ഞാൻ വിളിക്കന്നാല്.
ആ.